ഹലോ എന്തൊക്കിണ്ട് വിശേഷങ്ങളൊക്കെ
സുഖം തന്നെ ഇങ്ങനെ പോണ്.
ആ എന്തെന്ന അവിടെ
മഴേ ഇല്ല മഴൊന്നല്ല ഇല്ല നല്ല മഴണ്ടായിനി
ഇവിടെ മനല്ല മയക്കാറുണ്ട് മയപ്പെയ്തിട്ടൊന്നുമില്ല
ആഹ ഇത് ഇത് ഇതൊരു വെയില ന്നെ പക്ഷെ ഇപ്പ ഇ ചെറങ്ങനെ ഒരു ഭാഗത്ത് മയക്കാറുണ്ട് തോന്നണ്ട്.
രണ്ട് മൂന്നാല് ദിവസായിട്ട് ഇവിടെ ഒരാഴിച്ചേട്ട് നല്ല വെൽതന്നെയ.
ഇവിടെ ഇന്നലെ ഒന്ന് പാറ്റി പോയി
ആ എടക്കും തലക്കും എപ്ലേയിലൊന്നും ഇങ്ങനെ പെയ്യണന്നില്ല പാറ്റി പോണോള്ളൂ
ഉം മയക്കാലായിട്ട് മഴ കമ്മിയല്ലെ?
ആ മയക്കാലായിട്ട് ഇനിന്താന്നറിയാം. ഇതൊരു എന്താന്ന അടുത്ത മാസം ലാസ്റ്റക്കോ അല്ലെങ്കിൽ ആഗസ്റ്റ് ഫസ്റ്റിലൊക്കെന്ന ആയിട്ടി ഇങ്ങോട്ട് പേ ചെയ്ത്ക്കണ വല്ല പ്രളയമോ വല്ല ഉരുൾപൊട്ടലോ വല്ല ഇന്തയിലൊന്ന് വരാനുള്ളത ആക്കാ
അതാണ് ഇീ പാകത്തിന് കിട്ടണ്ട ആ അതന്നെ മറ്റ മറ്റേ ജൂണിലൊന്നു. പണ്ട് ജൂണിലൊക്കെ നല്ല മഴ യാണല്ലേ?
ഓ ജൂണിലൊക്കെ ഞാനൊക്കെ സ്കൂൾ പോകുന്ന സമയത്തൊക്കെ എന്തോര്മാഴയാ. ക്കറ യൂണിഫോമൊക്കെ നാനഞ്ഞ് കുതിന്ന് തണുത്തിരിക്കണം ക്ലാസ് റൂമില്.
ഇപ്പതൊന്നുമില്ല
ഇപ്പൊ മയനില്ല അതാണെങ്കില് എത്ര ദൂരം ഉണ്ടെങ്കിലും. നാൾ
നടന്ന് വായനേക്കോടെ ഇടുന്നാൽ തന്നെ പൂതി ഫുള്ള് നഞ്ഞിട്ടേക്കരാം.
ഇപ്പളാണെങ്കിലോ എന്താ ബാഗിന് ബാഗ് കവറ് പിന്നെന്താണ് നമ്മള് മയക്കോട്ട് പോരാത്തിന് കോണ്ടേ എല്ലാം ഇട്ടിട്ടാ പോവ പിന്നെ വണ്ടിയല്ലേ കുട്ടികൾ അവിടം വരെ ഏത് കുറച്ച് എന്താ ള്ളുന്നുണ്ടെങ്കിലും കുട്ടികളെ നമ്മൾ വണ്ടിയിലൊന്നു പ
അതാണ്.
അ ഞാൻ ഞമ്മളൊക്കെ പഠിച്ചിരുന്ന കാലാണല്ലേ!.
അന്ന നനഞ്ഞിന് പോണ്ടിനി വേറെ വയ്യില്ലല്ലോ
അതാണ് അത് നല്ല പെരുും മയക്കരക്കൂല ചൊരീനമായ
ആഹ
അപ്പൊ ആലോചിച്ചു നോക്ക നിങ്ങ
പക്ഷ നല്ല രസേനരുന്നു
അത് രസ ഏ നല്ല രസന്നാ മറ്റേ ആ ഓടുമ്പ ഇങ്ങെ വെം ചാടുമ്പോൾ കയ്യറ്റിങ്ങനെ അല്ലെങ്കിൽ വരാണ്ട് ഫള് വള്ളക്കാര ഇങ്ങ കയ്യേറ്റും കൂടി ആക്കി ഇങ്ങട്ട ഫുള്െള്ളംക്കും ചീത്താലെ പിന്നെ മഴ പെയ്തല് ചീത്താല ഒക്കെ കുറവല്ലേ
ആയി
കാറ്റൊക്കെന്ന് നല്ലോണ്ട ഇന്ന് കാറ്റൊക്കെ കുറവല്ലേ
ഇ എല്ലാം കൊറവനെ കാണാന്
ഇടി മയോയും ഇടിമിന്നലൊക്കെ വെര്മ്പോ പേടിയാവും ക്ലാസ്സിലൊക്കെ
മറ്റുണ്ടായും ചെയ്യ അതൊക്കെ
ഉം ഇ അന്നൊക്കെയന്ന് പറഞ്ഞാ ഫുള് ഗക്ലാസ് ഉണ്ടായ കൊറച്ചൊക്കങ്ങനെ മുറി മുറിയക്കാരം ഇപ്പൊ വേഗ ഇടിമിന്നളക്കൻ്റെ വേഗം ക്ലാസ്സൊക്കെ വരകയും ചെയ്യും ഇന്നന്ന് പറഞ്ഞ ഒക്കെ അടച്ചു പൂട്ടിയതല്ലേ അന്ന് അടഞ്ഞഞ് പൂട്ടിയൊക്കെ നല്ല വാർത്ത കെട്ടിടങ്ങളൾ തന്നെ
അതാണ്
ആ മായ പെയ്യത് സ്കൂൾ പോകുന്നത് അപ്പം തന്നെ നമ്മില് ആ കുറുക്ക് വൈയിലൂടെ
കുട്ടിക്കതൊന്നും ആസ്വദിക്കാൻ കഴയില്ല
ഇപ്പഴത്തെ കുട്ടിയ കത്തില്ല നഞമ്മളത് പറഞ്ഞാൽ കുറുക്കയ്യാന്ന ഇറങ്ങാണ്ട് എല്ലാ കാട്ടുകൂടി മൂല കൂടി മുക്ക കൂടിിയടവജ കൂടിയൊക്കെ പോയിരുന്നു എന്നിട്ട് കണ്ണി കണ്ട സകല കായ എല്ലാ എലിയും പുല്ലൊക്കെ തിന്നു ഇന്ന് നല്ലതന്നെ നമ്മളെ കുട്ടിയൊക്കെ നമ്മ തിന്നാൻ കൊടുക്കുന്നില്ല
ഒക്കും വേണ്ട നീക്ക് കൊടുത്താലും ഒരിക്കും വേണ്ട
കൊടുത്താലും വേണ്ട നമ്മൾക്ക് എന്തെല്ലാ സാധനം മുള്ളും ഭയം പിന്നെ ഒരു കറുത്തരു കായക്കുണ്ടായിരുന്നു ഞാന് സ്കൂൾ കോഞ്ഞ സമയത്ത് നാവൽപ്പായ ആ നാവൽപ്പായ ഉണ്ടായിു അല്ലരു നീണ്ടിട്ട്
ഉം
എന്നൊക്കെ തിന്നാൻ പറ്റുമ ചോദിച്ച എനിക്കറിയില്ല ഇവിടെ നല്ല മയക്കാറണ്ട് വെണൊന്നുമില്ല നല്ല കാറും ഓടിക്കണം
ആഹ ഇത്ര് അവിടെ പെട്ടന്നരു പാറ്റടി രാവിലെ പുട്ടാണ് ഉണ്ടാക്കി ക്കുന്ന കറി ഗ്യാസുകളാണ് കടലങ്ങെ ഉണ്ടാക്കുന്നത് അവിടെ എന്തണ്ടാക്കണ
ഞാനൊന്നും ഉണ്ടാക്കീട്ടില്ല സാധാ ദോശ ഉണ്ടാക്കാൻ വേണ്ടി അരി വെള്ളത്തില്ട്ടുക്കുണു നീച്ച് ഇവടെ നിസ്കാര ഉക്കെ കഴിഞ്ഞ് ഇവിടെത്തന്നെ കിടക്കാണ് ഇന്ന് ഞായറാഴ്ചയും കൂടിയല്ലേ ഏതായാലും നീച്ച ട്ടേ ആഹ് ഫ്രീയൊന്നല്ല അടു ആഹ് അടുക്കളേക്ക് കേറി കഴിഞ്ഞാ പിന്നെ ഒയിവുണ്ടാവൂല്ല പിന്നെ ഞാൻ ചായ കടി അത് കഴിഞ്ഞു ഉച്ചാവ്മ്പോത്തിന് ഉള്ളത് പിന്നെ ഈ ചായയും കടി ഇണ്ടാക്കിയത് തിന്നാൻ കൊടുക്കണത് തിന്ന അത് കൊട് തീനെ പാത്രം കഴികിയേക്കണം അപ്പോത്തിന് ഉച്ചക്കത്തിനുള്ള നോക്കിയക്കണം പിന്നെ അടിയെ തൊട അടുക്കളെ തിരുമ്പിക്കൂളി കയ്യോളം നല്ല പണിയന്നെണ്
ഒറ്റക്കാ ആ സഹായത്തിനാരൂല്ല ആക്കാന്
സഹായത്തിന് ഇവടെ ഉമ്മ ണ്ട്. ഉമ്മ ഇൻക്കങ്ങനെ ഒറ്റക്കെടുത്താ ഇൻക്ക് കൊയ്പ്പൊന്നുല്ല ഞാൻ വേം വേം ഇട്ക്കും ഇന്റെ പണിയൊക്കെ വേം കയ്യും ഉം അവിടെ ആരെലും ഉണ്ടോ സഹായിക്കാന്
ആഹ് അതും കണ്ടു.
ഇവടെമ്മണ്ട് സഹായിക്കൊക്കെ ചെയ്യും
ചെയ്യുവേ സഹായിക്കും ചെയ്യും പണിയൊക്കെ ഒരു പത്ത് പയിനൊന്നണിയാമ്പം കയ്യും പിന്നെ ഫ്രീ ആണ്
ഉം
ഇന്നങ്ങട്ടെങ്കിലും പോവണ്ടോ
എവിട്ക്കും പോണില്ല പേരേലിരിക്ക
പിന്നെ മയയാണ് അതുകൊണ്ട്ക്കെ പോവും
ഇഞ് മഴല്ലെങ്കിലും ഒട്ക്കും പോവാൻല്ല പെരീല് ഇരിക്കന്നെ ഒയിവ് ഇണ്ടെങ്കിലും ഇല്ലെങ്കിലും പെരിലിരിക്കാ ഹസ്ബൻ ഭർത്താവ് ഇവിടെ നാട്ടിലില്ലേ
ഓക്കെ ആഹ്
ഇണ്ടെങ്കി പിന്നിം എവിടക്കേലൊക്ക ഒന്ന് കൊണ്ടോവാ അത് എപ്പളന്നും കൊണ്ടോവൂല്ല ട്ടോ എപ്പളെങ്കിലും ഒക്കെ ഓൽക്ക് തോന്നിയാല്
ആ ആ അതും ശരിയന്നെ. ഓൽക്ക് ഒയിവേണല്ലോ ഒൽ ക്കൊയിവോടെ എല്ലാരും പിന്നെ ഒരുപോലാവൂല്ല
ആഹ് ഓൽക്ക് ആ നമ്മള് അതോ എപ്പ തുടങ്ങണന്നറിയോ അത് തിങ്കളാഴ്ച തുടങ്ങണം ഞായറാഴ്ച നമുക്ക് പോണം ഞായറാഴ്ച നമുക്ക് പോണേലും ശനിയാഴ്ച നമക്ക് പോണട്ടോ പോണം ട്ടോ പോണം ട്ടോ തിങ്കളാഴ്ച മുതൽ പു ട്ട്ക്ക് തേങ്ങെട്ണ മാരി എടക്കടക്കിതിങ്ങനെ ഇട്ടൊടുക്കണം ചെലപ്പോ വേഗം തിരും നിക്കാണാ നിപ്പില് ആാ എങ്ങട്ടേലും പോകുമല്ലോ വേഗം മാറ്റും ചെയ്യും
ഊം
ഇന്നൈനും വാണ്ടി നമ്മള് ഒരു മാസം വന്ന് പിന്നാലെ നടന്നാലും ചില കാര്യങ്ങൾ അങ്ങനെണ് ഇന്നാ ചെലപ്പമ്മളെല്ലാം ഒത്തു വരും ന്നട്ടൊ അന്ന് ഓൽക്ക് വേറെ എന്തേങ്കിലും വല്ല മീൻ പിടിച്ചാൻ പോവേ അല്ലെങ്കിൽ വല്ല തൊ കൊളത്ത് ചാടാൻ പോവേ എന്തെലും ഒന്ന് ഇണ്ടാവും ആ
ആ ഓൽക്കപ്പളേക്കാരം അതൊക്കെ ഉണ്ടാക അതിരേ ഇല്ലാതെ
അഹ് അതുവരെ ഇണ്ടാവൂല ആദ്യക്കെ പിന്നെ ആരെലൊക്കെ വല്ല കൊൾത്ക്കോ മീൻ പിടിച്ചാനോ ഒക്കെ വിളിച്ചാല് ആ ദേ വര്ന് പർഞാണ്ട്
ഒൽക്ക് അപ്പം സമയം ഇണ്ടാവും, ഞമ്മക്ക് സമയം ഇണ്ടാവുല്ല, നമ്മക്ക് നോക്കൻ പോയി
ഉം എന്നിട്ടെന്താ ഇനി ഉച്ചക്ക് എന്താ ചോറും കറിയൊക്കെ ബിരിയാണിയോ അങ്ങനെ എന്തേലും ഉണ്ടോ
ഇവിടെ അൽവാസിൻ്റോടെ കല്യാണാണ് അപ്പം ഉച്ചക്കതാണ് അതുകൊണ്ട് ഉച്ചക്ക് ഉണ്ട്, ഇനി രാത്രി നോക്കിയ മതി, വന്നിട്ട് നോക്ക ക്കെ ഗ്യാസ് മലാണ്ട് വെച്ചാല് കുക്കറിലാണ്ടാവല്ലോ
ഉം വേഗാവോലോ
ഉപ കുക്കറും ഗ്യാസുംള്ളോണ്ടരഞ്ചിൻറ്റോണ്ട് ഇതാവും കുറെ അടുപ്പൂട്ടി തീ ഊതണ്ട
കൂട്ടും രാവലെയൊക്കെ വെക്കണ്ന്നോണ്ടെങ്കില് രാവിലെ അടുപ്പ
രാത്രി വരെള്ളേന് അയ്‌മെ ഇണ്ടാക്കും
ആ ഉച്ചാവെരെള്ളു കൂട്ടാ അത് കഴിഞ്ഞാ പിന്നെ അല്ലല്ല ഒറ്റ നേരം തന്നെ ആ ഞങ്ങളാ കേ ഞാനും രണ്ട് കുട്ടിയേളും ഇമ്മിം തന്നെ ഒള്ളൂ അത് തന്നെ ബാക്കി ഇണ്ടാവും കുറച്ച് ഫ്രിഡ്ജ് ല്
നാലാള് നാലാളുള്ളൂല്ലേ അപ്പ സുഖാ കൊറച്ചുണ്ടാക്കിയാലും
ആഹ് കൊറച്ചുണ്ടാക്കിയാ മതി, അല്ലാ അതെ
പിന്നാ ഇല്ലേ ഇവിടെ ഇമ്മ, ഇപ്പ, ഞാന് ഹസ്ബൻറും പിന്നെ ഒരു ചെറുത് രണ്ട് വയസായിട്ടുള്ളതാണ്.
ആ
അങ്ങനത്രം ഞങ്ങള് രണ്ട് നേരം വെക്കലൊന്നുല്ല, ഒറ്റ നേരം വെക്കും രാവിലെ.
ആഹ്
ആ ചായക്കടി വച്ചെന്റെ അടുപ്പത്തന്നെ മ് സഹായിക്കും ചിലർക്ക പറ്റൂല പിന്നെ നമ്മുക്ക് പറ്റണോണ്ട് കുഴപ്പമില്ല
പറ്റണോല് ഇങ്ങനെ ചൂടോട ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇണ്ടാക്കി
പോയിന്
ഞാ ഉച്ചക്കങ്ങനന്നെ പിന്നെ വേറെ എന്തൊക്കെ എന്നിട്ട് വിശേഷങ്ങളൊക്കെ?
സുഖന്നെ അങ്ങനെ പോണ ഇപ്പൊ മഴല്ലേ ഇങ്ങിട്ടൊറ്റ ഇറങ്ങാനും വിച്ചല്ലോ
മ് അടുപ്പിച്ച് പെയ്ത തുണി ഡ്രെസ്സൊന്നും ഉണങ്ങൂല്ല നിങ്ങക്ക് എങ്ങനെയാ മയെക്ക പെയ്താല് വള്ളം കേറുന്ന
ആ ഞങ്ങള് പാടത്തിന്റെ അടുത്താണ് വള്ളം അങ്ങനെ ഈ കവുങ്ങിൻ തോട്ടല്ലേ.
ആഹ്
അതുപോലത്തെ സ്ഥല, വലിയ വെള്ളം കേറിയത് ഞാൻത് കല്യാണം കഴിഞ്ഞേരം ഇത് വരേം വെള്ളം കേറിയ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വ് ഒരു മുറ്റത്തിന്റെ ആ ഒരു ലെവലില് നിക്കണ്ട്ന്നൊക്കെ പറഞ്ഞോ
ഏഹ് പേടിയാണില്ലേ എന്നാലും. വരുന്ന പെട്ടെന്ന് എങ്ങനും
പക്ഷേ ഓ അങ്ങനെക്കാവ് ഒര് ഒരു കവുങ്ങ്ന്തോട്ടം മാത്രള്ളൂ, പിന്നെ അപ്പുറത്തേക്കൊക്കെ മലയും തോടും പിന്നെ റോ പിന്നെ വല്യ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ പാടങ്ങളിങ്ങനെ പോണില്ല അങ്ങനെ ആവുമ്പോളാണല്ലോ നമുക്ക് പേടി ഇങ്ങിട്ട് വരുന്ന
ആഹ്
ചെറിയ കവുങ്ങ് തോട്ടം മാത്രം.
മ് ഞ ഇവിടെ വള്ളൊന്നും കേറൂലാട്ടോ, ഇവട അങ്ങനെ വെള്ളം കേറ്ന്ന സ് തലങ്ങല നമ്മുടെ മലപ്രദേശം
അപ്പല്ല അപ്പൊ പിന്നെ വേറെ പേടിയ ഇണ്ടാവ അപ്പൊ പിന്നെ വേറെ പേടിയുണ്ടാവ മലപ്രദേശ്
മലപ്രദേശല്ലേ നമക്ക് നിരപ്പായ സ്ഥലങനെ മലയോര പ്രദേശല്ല
ആ അതുമല്ല നോർമൽ ആയിട്ടുള്ള ഒരു പകല്ലേ
ആ നോർമൽ ആയിട്ടില്ല മലയോരല്ല അവിടെ കുന്നുകളോ ഇടി അങ്ങനത്തൊന്നുമില്ല. ഇവിടെ എ തോടില്ല മല അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് വരാനൊന്നുല്ല. ഇന്ന പ്രശ്നങ്ങൾ വരാനന്ന് പറഞ്ഞാല് ആ മലേം കുന്നൊന്നും വഴുന്നില്ല എവിടേ പൊട്ടിയൊലിച്ചു വന്നാലും മതി, വിധി എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ. ഇന്നത്തെ കാലത്ത് മ മലയോര പ്രദേശ് വാണെന്നോ മലേന്റെ ഇടുക്കില് വണൊന്നൊന്നുല്ല. വ ഗതി മാറി വയ്കന്ന് പറീലേ
ഞമ്മക്ക് എപ്പഴാ വിധിക്കണംന്ന് പറയാൻ പറ്റില്ലോ
ആഹ് പറയാൻ പറ്റുല്ല മ്പടെ തച്ചങ്കലത്തൂര് പോയ ണ്ടായിരുന്നു. ഒരു മയക്ക് അപോയി കാണല്ലേ അപ്പോയന്റെ എതിർവശത്ത കൂടിയാണ് അതെന് ഇരിക്കുന്നത് നേരം വെള്തപൊ പുതിയൊരു ഇത്. പോയാണ് അവിടെ രൂപപ്പെട്ടത് ഗതി മാറിക്കുക തച്ചൻമ്പാറയില് ആഹ് ഇന്ന് മ്മള് പ്പോ പ്രതീക്ഷിക്കാനൊന്നും പറ്റൂല്ല.
ആഹ് ഇവിടെപൊ നല്ല മഴ പെയ്തു.